ഹലോ
ആഹ്
ന്തെക്കേ വിശേഷങ്ങളൊക്കേ
നല്ലഅ് സുഖായിട്ട് പോവുന്നു
എന്തായി ഭക്ഷണൊക്ക കഴിച്ചോ ഏഹ് എന്താർന്ന് നേരത്തെ കഴിക്കുവോ
എങ്ങനായാലും ഒരെട്ട് മണി എട്ടരെന്റെ ഉള്ളിലൊക്കെ കഴിക്കുവോ
ആ അത് കഴിയും എട്ടരയ്ക്ക് കഴിയും എന്തായാലും
എട്ടൊക്കെകഴിയുല്ലേ എന്തായിരുന്നു ഫുഡ്
ഫുഡ് ഏഹ് ചോറ് തന്നെയാരുന്നു
ഉം ചോറും മീൻകറിം എന്താ മീൻ കിട്ടിയെ
അയല
അയല അയല മുളകിട്ട് തേങ്ങ അരച്ച് വെച്ചെ ആ ഇയിന് നിങ്ങളൊക്കെ മുളകാടാറ്
അങ്ങനെ ചോയിച്ച ഉമ്മച്ചിയ ഉണ്ടാക്കല് ഞാനല്ല
ഉം പഠിക്ക
ആഹ് പഠിച്ചോണ്ടിരിക്ക
എന്താ പഠിക്കണെ
ഞാൻ ബി എസ് സി കെമിസ്ട്രി തേർഡ് ഇയറാ ഡിഗ്രി
അപ്പ ഇടക്കൊക്കെ അങ്ങടുക്കളയിലൊക്കെന്നിറങ്ങണ്ടേ
അല്ല അറിയ എങ്ങനെ പറയാ ഇങ്ങനെ ഡീറ്റെൽ ആ പറഞ്ഞ് തരാനറിയില്ല അതാണ്
ആ വേറെന്തൊക്കെയാ ഉണ്ടാക്കാൻ അറിയാം ഡീറ്റെൽ ആയിട്ട് ഏ വിശദായിട്ട് പറഞ്ഞു തരാൻ പറ്റി എന്താള്ളത്
അങ്ങനെ കാര്യ
എന്താ ഇന്ന് സ്പെഷ്യല് ഐറ്റം പൊരിക്കടികളൊക്കെ ഉണ്ടാക്കൂലേ
ആ അങ്ങനത്തെ ഒന്നും ആ നോമ്പുണ്ടാരുന്നു മഴ ഇപ്പല്ല മഴ ഇപ്പ കുറവ
ആ ഒരു ഒരു എട്ട് മണിക്ക് എട്ട് മ ഒരു എട്ടര ഒക്കെ ആയപ്പ നല്ല മഴ പെയ്തു മഴയൊക്കെണ്ടായിരുന്നു ഞാന് ക്ലാസ് എടുത്തൊണ്ടിരിക്കണ സമയത്തൊക്കെ മഴയാരുന്നു അപ്പൊ കുട്ടികൾ പറയണ്ട് മഴ ഇണ്ട് ഇടിവെട്ടുണ്ടെന്നൊക്കെ പറയണുണ്ട് അപ്പ അങ്ങനെ ഏ ഞാൻ ഓൺലൈൻ ആയിട്ട് ക്ലാസ്സ് എടുക്കുന്നുണ്ട്
ആ ഓക്കെ
എം ബി ബി എസ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് എവിടെയും ജോയിൻ ആയിട്ടില്ലന്നുള്ളു പഠിച്ചു കഴിഞ്ഞപ്പൊ ഒരു മടി പുറത്തിറങ്ങി പോകാൻംഅപ്പൊ ഓൺലൈന് ഓൺ ഓൺലൈൻ ട്രാ അതെങ്ങനെ തപ്പി കൊണ്ടിരിക്കയാണ് പഠിക്കൂ പ ഇല്ലേ അപ്പൊ സ എഴുതിയിട്ട് ഒരു രണ്ട് മൂന്ന് മാസം ആയ്യിട്ടുള്ളൂ പക്ഷെ ഇതില് കൊടുത്ത് ഞാനൊന്നും കൊടുത്തിട്ടില്ല സീവി ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കൊടുത്തതൊക്കെ ഞാൻ ഓൺ ഇങ്ങനെ കൊടുത്തത് പിന്നെ ഏ കപ്ലീറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ സീവി ഒന്നും ഐണ്ടാക്കി വെച്ചന്നല്ലതെ കൊണ്ടോയി കൊടുക്കാനൊരു മടി ഇപ്പൊ ഏതായാലും പിന്നെ എല്ലായിടത്തും മ ഏ മോണ്ടിസോറി സിസ്റ്റങ്ങളൾ ആകുമ്പോ ഇംഗ്ലീഷന്ന് തന്നെ ഒന്ന് നല്ല ഒ ആ ഒരു വേണം അപ്പൊ അതൊക്കെ ഒന്നും കൂടെ ഒന്ന് ഓൺലൈൽ ആയിട്ട് തപ്പി ഉണ്ടാക്കിട്ട് ന് ശേഷം പോവാ കൊടുക്കാന്ന് വിചാച്ചിട്ട് പിന്നെപ്പൊ ഈ പ്രാവശ്യത്തെ അഡ്മിഷന്റെ കാര്യങ്ങളിലൊക്കെ ഇപ്പൊ പിന്നെ കൂടുതലും പോയിട്ടുണ്ടാവല്ലോ എല്ലാവർക്കും ടീച്ചേഴ്സ ഒക്കെ ആയിട്ടുണ്ടാവുലോ അല്ലല്ല മോണ്ടി സോറി മോണ്ടി സോറി കെ ജി സെഷന് ഉം ഞാനും പ്ലസ് ഡിഗ്രീ കഴഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ ഞാൻ അതെടുത്തത് ഡിഗ്രിയും കൂടെ ചെയ്താലല്ലേ ഇപ്പ നമ്മുക്ക് എൽ പി അത് വൺ ഇയറ്
താല് യു പി എസ് സി യു പി കിട്ടും
ടി ടി സി ഒക്കെ ആയിട്ടും ബി എഡ ഒക്കെ ആയിട്ട് അങ്ങനൊക്കെ പോവാാം ഡിഗ്രി ചെയ്യാെ ഇപ്പൊ ആ ഓൺലൈ ആയിട്ട്ന്നെ ഡിഗ്രി എന്തേലും ചെയ്യണ്ട വരോ ഇപ്പൊ മടിയായി കൊറേ കാലം അന്ന് വിട്ട് നിന്നിട്ട് പിന്നെ പഠിക്കുമ്പോളേ ഒരു സുഖം കിട്ടണില്ല ആ ഒരു പഠിക്കണ കാലത്ത് തന്നെ അതിന്റെ കൂടുത്ത കൂടെ പോുകവാണെന്നുണ്ടെങ്കിൽ അ വ അ മടിയായിരുന്നു അപ്പൊതന്നെയാണ് മുഴുവന ആാക്കി അതാണ് അവ ഒരുപാട് ചെയ്യാണ്ടാാവുമല്ലോ ഈ ടി ടി സി ഒക്കെ പഠിക്കുമ്പോള
ഉം പ്രൊജക്ടും സെമിനാറും അങ്ങനെ പറയണ്ടാവല്ലോ
സെമിനാർ മാത്രല്ല ഒരുപാട് കുന്തങ്ങൾ ഉണ്ടാക്കും ണ്ട എന്താ പറയാ പ്ലക്കാട് എഴുതാനും ഉ അഞ്ച് ഫയല ഉണ്ടായിരുന്നു അഞ്ച് ഫയലക്ക്
എനിക്കും ഡി ടി സി ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് എടുക്കാ വിതാച്ച ഇങ്ങനെ കാത്തിട്ട
ആ സ്ത്രീകൾക്ക് നമ്മള് സ്ത്രീകൾക്ക് ഏറ്റവും നല്ലത് ഇപ്പ ടിടി സി അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൊ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ വ നമ്മളെ അക്ഷയ പോലുള്ള ആ
അറിയ അപ്പൊ കുറച്ച് ഫ്യൂച്ചറി ടീച്ചിങ്ങിനും വല്ിയ വാല്യൂ ഉണ്ടായി വരില്ല
ആഹ അ ശരിയാണ് പിന്നെ വേറെന്തൊക്കെയാ
അവിടെ ഭക്ഷണം കഴിച്ചോ
ഉം ഇല്ലയേ ഭക്ഷണം കഴിക്കാൻ പോണള്ളൂ അതിന്റെ ഇടൽ ഇപ്പൊ ഞാന് ഒന്ന് കൊള ചെയ്യാൻ നന്നതാണ് ഞാൻന്റെ ക്ലാസ് പെണ് കഴിഞ്ഞിട്ടുള്ളൂ എട്ടണി മുതൽ ഒമ്പണിരായിന്നോ ക്ലാസ്സ് അപ്പൊ അത് കഴിഞ്ഞപ്പോ ചെറിയ ആളൊന്നും പഠിപ്പിക്കാണ്ടായിരുന്നു ഓ ഒന്ന് വോയിസിിട്ട് മ ചെറിയ കുട്ടീ ഒന്ന് വോയിസ് കട്ടേ അവന് കെ ജിയിലാണിപ്പോൊ അപ്പൊ എനിക്കൊന്ന് പോ മണ്ടായിന്ന അപ്പൊ ആ പാട്ടൊക്കെ ഒന്ന് പാട കൊടുത്ത് ഒന്ന് ഴിച്ചിട്ട് പാണ്ട് നിന്ന സമയത്താണിപ്പോൊ കൊള ചെയ്യാൻ കിട്ടിയത് അപ്പൊ പിന്നെ അങ്ങനെ എണ്ട് കയറിയതാണ്
എത്ര പേരാ നോക്കളെ
എനിക്ക് മൂന്നാള് മൂത്താള് ഏഴില് രണ്ടാമ്പത്ത ആള് നാലില് രണ്ടാമത്തെ പെൺകുട്ടി മൂന്നാമ മൂത്തത് ആൺകുട്ടി ചെറുതും ആൺകുട്ടി അവന് കെ ജി എൽ കെ ജി അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്
അവിടെ എന്തേനു ഫുഡിന്െ എന്തേനു
ഇപ്പോ ഇന്ന് നോമ്പായിരുന്നു എനിക്ക് ഞൻ ഒന്നാം നോമ്പ് മുതല് ഒമ്പതാമത് നോമ്പായി ഇാള കൂടെ നാട്ടാല് പത്ത്ു നോമ്പ് നമ്മള് മുഹറും പത്ത്ു നോമ്പണ്ടല്ലോ അത് നോമ്പ നോക്കാൻ ഉണ്ടായിരുന്നു പത്ത്ു നോമ്പ് നൽക്കാാലം നേർച്ചുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇനി രുന്നു അപ്പൊ വൈകുന്നേരം പയമ്പരം ഓട്ടടൊക്കെ ഉണ്ടായിരുന്നു ഓട്ടയുടെ പാടിരിക്കാണ്ട് കുടിച്ചിട്ടില്ല ചോറണ്ട് വച്ചിട്ട് ഇപ്പ എല്ലാവർക്കും ചോറ് കൊടുക്കാണ്ട് നാളെ സ്കൂളും മദ്രസ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ഇതിൽ അങ്ങനെ മണ്ടി കളിക്കാണ് ഇപ്പവി ഞാൻ ക്ലാസ്സില ഇരുന്ന ഒരു കോടിക്കളീൻ അതെ അതെ സ്കൂൾ കുട്ടികളെ സ്കൂള് കഴിഞ്ഞ് വന്നിട്ട് രാത്രിക്കല്ലേ ഫ്രീ ആവുള്ളൂ അപ്പൊ അതാണ് സംഭവം അവർക്ക് രാത്രിയിലേ പറ്റുള്ളൂ
എങ്ങനെ വൺ ഒരു സ്റ്റുഡന്റ് അങ്ങനെയാണോ
അല്ല ബാച്ച് ക്ലാസ് ആണ് പക്ഷേ ബാച്ച് ക്ലാസ് ആണെങ്കിലും രണ്ട് സ്റ്റുഡന്റ് ഉള്ളൂ അതില് അഡ്മിഷൻ കിട്ടും കിട്ടിയത് എടുത്താള
ഇപ്പൊ തുടങ്ങിയതാണോ അഡ്മിഷൻ ഇപ്പൾ സ്റ്റാർട്ട് ചെയ്താ
ആ ഈ മാസം കഴിയാറായി ഫസ്റ്റ് മന്ത് ഫസ്റ്റ് മാസത്ത് കഴിയാറായി
ആഹ ആ
പിന്നെ സ്കൂള ന്നടുക്കണമാതിരി നമ്മുക്ക് ഫുുള്ളായിട്ട് എല്ല വിഷയക എത്തിപ്പെടൂലല്ലോ ഒരു ദിവസം ഒരു വിഷയക്കല്ലേ പോവുള്ളൂ അപ്പൊ ഓരോ ദിവസം ഓരോ വിഷയത്തിന്റെ ചാപ്റ്റർ അത് കഴിയാറായി
ഉം ഉ അതെ
പിന്നെപ്പോൊ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ് പിന്നെ വേറെന്തൊ ന്നട്ട് ആ ഹ് പഠിക്ക പേടിക്കണേനൊക്കെ എന്താ കൊഴപ്പൊന്നും ഇല്ലല്ലോ
ഏ ഓ നായിോ ഇപ്പ ഫോർ ഇയർ ആക്കില്ലല്ലോ അതുകൊണ്ട് സിലബസ് ഒെ
ആഹ ഡിഗ്രി ഇപ്പൊ ഫോറ ആക്കിയല്ലോല്ലേ ആ
ഇപ്പ മൊത്ത ഉ മൊത്തത്തില് ചേഞ്ച്ാണ് ഓരോരോ കൊല്ല ഞങ്ങക് ഞങ്ങിങ്ങനെ പുതിയത് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടീച്ചേഴ്സ് ഞങ്ങളും ഒരേപോലെ അറിഞ്ഞോണ്ടേക്ക ഫസ്റ് ബച്ചാണല്ലോ അങ്ങനെ
ആഹ നിങ്ങള് ഫസ്റ്റ് ബേച്ചാണോ
ഫസ്റ്റ് ബാച്ചാണ് അപ്പൊ ഓരോരോ വർഷം കൂടുമ്പോളാണഹ്
ഓരോരോ മാറ്റങ്ങൾ വരെപ്പ ങ്ങളാണ് ആ മാറ്റങ്ങൾക്ക് ങ്ങനെ പോണതല്ലേ ആ മാറ്റങ്ങൾ കൊണ്ടോ ണ ആൾക്കാര്ങ്ങളാണല്ലേ
അതെ അതെ ഞങ്ങൾക്കിപ്പോ നാളെ ഇപ്പ എന്താ എടുക്കേണ്ടന്ന് ഞങ്ങള്ൾ നാളെ പോയിട്ടേ അറിയാൻ കഴിയുള്ളൂ
അങ്ങനെയാണല്ലേ അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഒന്നുംല്ലയേ
ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ടെക്സ്റ്റ് ബുക്ക് ഇറങ്ങണമെങ്കിൽ ആദ്യ ആ ഒരു പുതിയ സബ്ജക്റ്റ് ആണല്ലോ ആ സബ ട്ട ആദ്യം റെഡി ആക്കി കഴിഞ്ഞിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് എർ ങ്ങ്ണത്. ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണെങ്കി ഇനിം മൂ
അത് ല്ലേ ഏത് പ്ലെ തിലാണെങ്കിലും കെ ജി ആണെങ്കിലും രണ്ടാം ക്ലാസ് ആണെങ്കിലും നാലാം ക്ലാസ്സാണെങ്കിലും ടീച്ചമാർക് ഭയങ്കര റിസ്കാണ്പ്പോ. കാരണം ആദ്യം ടീച്ചറമ്മാരോന്നു പഠിച്ചെടുക്കന്നേ വാണം ഇവരെ പഠിപ്പിക്ക
അതെ ഇപ്പൊ ഇ ഓരോ കൊല്ലം കൊല്ലം ടെക്സ്റ്റ് ബുക്ക് മാ
ടെക്സ്റ്റ് ബുക്ക് മാറുന്നതും നമ്മള് എന്താണ് സാമൂഹ്യ അന്തരീക്ഷങ്ങളൊക്കെ മാറണല്ലേ മൊത്തത്തിൽ
അതെ ടീച്ചിങ്ങിന്റെ ഫീൽഡും ഒക്കെ മാറി സ്കില്ല് സംഭവം ഒക്കെ മാറില്ലേ ഇപ്പം നമ്മള മ്മള് ടീച്ചേഴ്സ് പറഞ്ഞ കൊടുക്കുന്നതിനായിട്ടേും കൂടുതൽവക്ക് ഫോണിൽ നോക്കിയാ കാണ
അതെ അതെ മൊത്തത്തില് മാറ്റങ്ങളായതൊണ്ട്
ഉം ഞമ്മള് അപ്ഡേറ്റഡ് ആവണ
ഉം ഇനിയിപ്പോ നാളെ സ്കൂളൊന്നും ഇല്ലല്ലോ എവിടെയും
ഉം
എല്ലാർക്കും ലീവന്നല്ലേ ഇനി തിങ്കളൊള്ളൂ. ബെടേ അഞ്ചാം ക്ലാസ് അഞ്ചു വരെല്ലേ ലീവ്ള്ളൂ ആറാം ക്ലാസ് മുതല് ശനിയാഴ്ച ണ്ടല്ലോ
ആഹ് ആഹ് അങ്ങനെണ്ട്
ആറാം ക്ലാസ് മുതൽ ശനിയാഴ്ചയ ണ്ട് ക്ലാസ്ണ്ട്. പിന്നെ ഏഴും അല്ല പിന്നെ ഞായറാഴ്ച ലീവ ഉള്ളു ഞായറാഴ്ച ള്ളപ്പ ശനിയും ഞായറൊക്കെ കല്യാണാണ് തിങ്കളും കല്യാണാണ് കല്യാണങ്ങളാണ്. പൊർത്തൊന്നും പോവാറില്ലേ പരിപാടികൾക്കൊന്നും
ആഹ എട്ക്കൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെയൊക്കെ ആഹ കല്യാണം നോക്ക്ണ്ട്.
പിന്നെ വേറെന്തൊക്കെയാ
ന്നൂല്യ അവിടെ എന്താ പാട് മക്കളൊക്കെ പ
കൊഴപ്പൊന്നുല്ല വല്യ കൊഴപ്പല്യ ന മ്മൾ ഇര്ന്നാ പഠിക്കും. നമ്മള ഇത്തി പഠിപ്പിച്ചാ പഠിക്കും നമ്മളൊന്ന് ഇപ്പൊ ഈ ഒരു ക മാസായിട്ട ഞാൻ ഒരു മാസായിട്ടേ ഓൺലൈൻ ക്ലാസ് കേറീട്ടുള്ളൂ അത ആ കാരണം ഇപ്പോ ഓ എന്താണ് അവരെ പഠിപ്പിക്കാനുള്ള സമയത്താണ് ഇപ്പ ഈ ഒരു ഓൺലൈൻ ക്ലാസ്. ള്ളത് ഇപ്പ അന്റെ ടൈം മോഹറം പത്ത് ഒന്ന് കഴിഞ്ഞ്ട്ട് വാണം മോറം പിന്നെ നോമ്പോറ്റ് നമ്മള് നോമ്പർന്ന് ചായ കുടിക്കണ നേരാ മ്പോത്തിന് ഇവരാ ക്ലാസ് എടുക്കുന്ന നേരായി. അയിന്റെ മുന്നേ വെച്ചാലും നമുക്ക് അതിനട്ട് സമയം ഉണ്ടാവില്ല നിസ്കാരം കഴിഞ്ഞ് എന്താണ് ചായകുടി ഒന്ന് കഴിയുമ്പോത്തന് അവർക്ക് കേറാനോ സമയാവും അപ്പൊ രണ്ടും കെട്ട സമയമായ കാരണം ഞാന് ഏതായാലും മുറമ്പത്തിനെ നോമ്പണ് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട ഇങ്ങെ നിൽക്കാണ് ഓരെ ടൈമിൽ ഇങ്ങന ഒന്ന് മാറ്റം വരുത്തണം ഒന്നല്ലെങ്കിൽ ഏഴുമണിറ്റു എട്ടാക്കണം.
ചെറിയ തന്നെല്ലേ ചെറിയ കുട്ടിക്കല്ലേ വിഷയം ഉണ്ടാവല്ലോ ബാക്കി
എവിടെ കണക്കാ ഒക്കെ അമ്മളെ വയ്‌തലെത്തണം.
എല്ലായിടത്തും ഒരേ പോലെന്നെല്ലേ
ല അങ്ങനെയാണ് ഇവിടെ പെണ്ണ് പിന്നിം നോക്കും. മോള് പിന്നെയും ഓളത് എന്തെങ്കിലൊക്കെ തട്ടിക്കൂട്ടി ചെയ്യാൻ നോക്കും വ യിക്കാൻ ശ്രെമിക്കും ക്കും മൂത്ത ആളുണ്ടല്ലോ ആ മൂത്ത ആളെ പു കെട്ടിടേന വേണം നമ്മൾ അപ്പൊ എന്താ പറയാ ഏത് നേരം പഠിപ്പാ ഏത് നേരം പഠപ്പ
ആ ഹസ്ബൻഡ് നാട്ടില് ചെയ്യാം
അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥ കൾ അപ്പ ഇന്നിപ്പോ ചോറോടെ വെച്ച വെച്ച് വെച്ചിട്ടുണ്ട് വൈകുന്നരം ഉണ്ടാക്കിയതാണ് ചോറ് ഉച്ചക്ക് കറി വെച്ചപ്പോ ഉച്ചക്ക് അവരൊക്കെ സ്കൂളി പോയിന്നവ പിന്നെ എനിക്കും ഉമ്മാക്കും നോമ്പുണ്ടായിരുന്നു പിന്നെ അപ്പോ ആ ഭർത്താവിനെയിരുന്നു ആൾക്കുള്ള ചോറ് തട്ടിക്കൂട്ടിയാക്കെ കൊടുത്തേരുന്ന് ഉച്ചക്ക് പിന്നാടെ ഒക്കെപാടെ വക്കാന്ന് വിചാരിച്ചിട്ട് മറ്റേ നോമ്പാ മ്പ രാവിലെ വെക്കല് ഉച്ചക്ക് വെക്കലോ ഒക്കെ പാടാവുമ്പോളെ നമുക്കേ ആകെ പണിയാണ് പണികളൊണ്ട് പണിയാണ് ഇനിപ്പോ നാളെ എല്ലാർക്കും നോമ്പണ്ടാവോ വീട്ടില് വീട്ടിലാരക്ക
പത്ത് പത്ത് മിനിറ്റായ്ക്കണേ
ആഹ് ഓക്കെ ഓക്കെ ശെരി